കേൾക്കണില്ലേ ആ ആ ആ എന്നട്ട് എവിടെ ഇപ്പോ അടുക്കളൽ എത്തിയോ ഉം ആ ശരി ഒഴിവുണ്ടായിട്ടൊന്നും ഞമ്മൾ ഏതായാലും വിളിക്കൂലല്ലേ എപ്പളും ഇതന്നല്ലേ ഇന്ന അങ്ങനെയൊന്നുല്ല മീൻ കൊടുന്നീനും അത് പൊരിച്ചു അതൊക്കെ തന്നെ ഇല്ലാത്ത സ്പെഷ്യലായിട്ട് ഒന്നും ഇല്ല റ്റ സം ഒന്നുംല്ല വെള്ളിയാ ചാണ് സ്പെഷ്യൽല്ല ഇള്ളത്
ഏം ഇവിടെ തല നേരെ തല തിരിചാ ആ വെള്ള എല്ലാ ദിവസവും ഉണ്ടാക്കും പക്ഷെ വെള്ളിയാ ഉണ്ടാക്കൂല ചെ
ആ ആ ഹ്ആ
അഏയ് ചെിലലറല്ലേ വെള്ളിയായ്ച്ച എറച്ചി ങ്ങാഞാൽ ദീനിന്ന് പൊർത്താ റി കളിയൊക്കെ ഉണ്ടല്ലോ അത് പറഞ്ഞിട്ടിട്ട് അത് പറയാ ഞമ്മൾ മാത്രം അങ്ങനെ ആയിക്കോട്ടെ റഞ്ഞ് വാങ്ങൂല
ആങ്ങൂലല്ലേ അല്ലാത്ത ദിവസങ്ങളൊക്കെ ണ്ടാക്കൂലേ ആ അന്ന് പിന്നെന്താ കാട്ടാ
അന്ന് ക എന്ത പച്ചക്കറി എന്തെങ്കിലും
അല്ലെ ആഹ ആഹ് ആഹ ആ
ഒച്ചക്കറും ഒണക്കൽ ഉണക്കൽമീൻ പൊരിച്ചതും
ആ ആ ആ
ആ ശരി അപ്പ ആ പിന്നെ പിന്നെ എന്തൊക്കെയാന്നിട്ടേ മക്കളൊക്കെ കടന്നോ അതൊ
ഇല്ലേ കടന്നില്ല ഓലെ എഴുതാ സ്കൂളത്തെ ലോഡ് എ താണ്ട് ഏ രണ്ടു ദിവസം ലീവ് ഉണ്ടാവുമ്പോളേ കൊറ കൊടുക്കല്ലോ ന്ന്ട്ട് പിന്നെ ഇന്ന് ഇന്നലെ ലീവായപ്പോ ഇന്നലെ വെറുതെ ന്നാട്ട് ഇന്നെയ്
അതെ ഞാൻ പറഞ്ഞത് അതെന്നെ ഞാൻ പറഞ്ഞത് രണ്ടീസം ലീവ്ണ്ടായിട്ട് തലേന്നേ പിടിച്ചെയ്തൊള്ളൂ പറയും
ആ കൊറേണ്ടാവുമ്പോ കൊ കൊർച്ച് കൊർച്ച് എയ്താ
ആ ഉച്ചൻ്റെ നേരത്ത് ഒലി പ്ലെലൊക്കെ ഒയ്വ് തോന്നുമ്പോ എയ്തി വെച്ചാ മതി അതാട്ടൂല ന്റെതൊക്ക ന്റെ മക്കളൊക്കെ അങ്ങൻതെന്നെണ് ആനെ കാട്ടൂല ന്നിട്ട് ങ്ങനെ ആ ആ തലേന്ന് ഇപ്പൊ ഓക്ക്ന്നാളെഞ്ഞി എന്താ മറ്റേ എസ് പി സിന്റെ പരീക്ഷ കയ്ഞ്ഞു അയ്ല് കിട്ടില്ല ഞ്ഞിപ്പോ മറ്റേ പരീഷണ്ട് ജെ ആർ സിക്ക് കൂടിക്ക്ണ് അപ്പൊ അയ്‌ന്റെ പരീഷണ്ട് ഞാ ഓളോട് അങ്ങനെ നോക്കാൻ പറഞ്ട്ട് ഇപ്പണ്ട് വേറെ എന്തൊക്കെ കണ്ട് കുത്തർക്കണം ടിവി ല്.
ഏ ഇവടെ എൻ സി സി യാ.
എൻ സി സി യാ ഏ അയ് ശരി അയിലന്തേനു?
അയിലുണ്ട് എക്സാമ്. ആ ഒമ്പതാം ക്ലാസ് ന്നാണ്ടാവ ഈ മാസം ല ഈ കൊല്ലം ലാസ്
ആഹ് ലാസ്റ്റ് ഈ ആഹ്
ആഹ് ഇവള്പ്പൊ തൊട്ക്കം കിട്ടാള്ളതാ.
കിട്ടാള്ള
ആഹ് ആഹ് ഓക്ക് ബ ബ ന്റെ മോള് പ്പം ഒമ്പയ്‌ലാണ്. ഓക്ക് കഴിഞ്ഞൊല്ലം കിട്ടീണ്.
കിട്ടീന്നുലേ അതല്ല ഓക്ക് ഇങ്ങനെ അവിടെ ഇതുണ്ടായിന എസ് പി സി ഉണ്ടായിന അവിടെ
എസ് പി സി ഉണ്ട് ജെ ആർ സി ഉണ്ട് ഒക്കെ ഉണ്ട്
ഒക്കണ്ട് ലേ ഏ അയില് കൂടിട്ട്ണ്ട് ആഹ് അയി ല് ഇതിലേക്കാരം കൂടിക്കാ
പറ്റുള്ളൂ
ആഹ് ഒന്നിലൊള്ളൂ പറ്റ പക്ഷെ ഏതിൽ ഇതേനോ കൊടുത്തീനത് തന്നെ ആദ്യം തന്നെ കൊടുത്തത് ഇതാ
അ അതങ്ങല്ലല്ല ഓള ആദ്യം എൻ സി സിക്ക് കൊടുത്ത് എൻ സി സി കിട്ട ഓക്ക് പിന്നെ ഓൾ നല്ല ഐറ്റ് ണ്ട്. അപ്പൊ ഐറ്റുള്ള കുട്ടികൾക്ക് വേം എൻ സി സി കി തല്ലോ അപ്പ ആ അങ്ങനെ അങ്ങനെ ഓളെത് കൊടുത്തോക്കിയതേനി അപ്പോക്കിട്ടി പിന്നെ അയ്ൻ്റെ അയിന് ചെറിയൊരു എക്സാം
എന്താണ് അയില് എന്താ പ്രത്യേകിച്ച് എന്താണ് അയില്
അയില് മെയിന് ആയിട്ട് കുട്യോളെ ആരോഗ്യാണ് നോക്ക ആ ആരോഗ്യള്ള കുട്ടികളെ എടുക്കുള്ളൂ കാരണം എന്താ വെച്ചാല് അത് നല്ല വെയിലൊള്ളണല്ലോ
വെയിലൊള്ളണം ആഹ് ആഹ് അപ്പൊ തലമിന്നി വിഗ്ഗ്ണോലൊന്നും പറ്റൂല
തലമിന്നല് തലവേദന
അതൊന്നും പറ്റുല്ല. മൈഗ്രയിൻ ഇല്ലോലെന്നും തീരെ കൊ കൊണ്ടട് അവ്ട്ക്
പറ്റൂല്ല. ഏ എ ആദ്യോലൊക്ക വെയിലത്തൊക്കെ നിർത്തി ചെക്കെയ് ത് നോക്കിട്ടൊക്കെ ഇട്ക്കൊള്ളൂ
ആഹ് ആഹ് ആഹ്
പിന്നെ കൈയിന്റെ കയ്യിൻ്റെ ആരോഗ്യം കാൽ ഇന്റെ ആരോഗ്യം കൈക്ക് വളവുണ്ടോ കാലിന് വളവുണ്ടോ ആ അതൊക്കെ നോക്കും അ ഒക്കെ പട്ടാളക്കാർ വന്നാട്ട് അത് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി
ആ ആ ആ ആ ആഹ് പട്ടാളത്ത്ക്ക് സെലക്ഷൻ കിട്ടിയാലും അങ്ങനെ തന്നെയാണല്ലോ ഇൻ്റെ അ എന്റെ അമ്മോന്റെ മോന് പട്ടാളത്ത്ക്ക് സെലക്ഷൻ കിട്ടിക്ക്ണ് തൈല് ഇതേമാരിക്കേന്നു ആർമേന്നെ ആഹ് ആഹ് ആഹ് ആഹ് ആ ആഹ്. ജെ ആർ സി യേണ്. ജെ ആർ സിയ ആണോ അതോ എസ് പി സി യെന്നേണ് ജെ ആർ സി ആണോ ആ ആ ആ
എൻ സി സി ആണ് ഏറ്റവും വലിയത് അയിനാണ് ഈ പിന്നെ എസ് എൽസി പരീക്ഷക്ക് നാല്പത് ശതമാനം മാർക്ക് കിട്ടല് മറ്റേതിന് മുപ്പത് ഇരുപത
ആഹ് ആഹ്
സി കിട്ടിയാലും നല്ലതാണ്. കാരണം അയില് കിട്ടി കഴിഞ്ഞാല് എസ് എൽ സി പരീക്ഷ ക്ക് നാല്പ്പത് ശതമാനം മാർക്ക് ഉണ്ടാവും
ആഹ് ശെരി അയിന്റെ യൂണിഫോം ഈ പട്ടാളത്തിന്റെ യൂണിഫോമെന്നെ
ആൽ ആ കാ കാക്കി
ആഹ് ആഹ് ആഹ് അത് ശരി
ഫോം ഒക്കെ അതന്നേണ് പക്ഷേ എല്ലാത്തിനു കൂടെ ത്തില് കൊറച്ച് വല് മുന്തിയത് അതാണ്
അതാണ് ആ ആ അവിടെ ആ സ്കൂളിൽ എല്ലാതും ഉണ്ടാവൂലേ അത് ഇവിടെപ്പ എൻ സി സി ൻ്റെ ആ ഇവിടെപ്പ അത് കേട്ടില ഞാന്
ആ നമ്മളെ ഈ ഇന്ത്യല് ജില്ലേല് ഏറ്റവും കുറച്ച് മുന്ത്യ സ്കൂളതാ അപ്പൊ ആ സ്കൂളിനാണ് ഒന്ന്. ആകെ മൂന്ന് സ്‌കൂ സ്കൂള് എൻ സി സി ഉള്ളൂ ഇവിടെ
ആ അഹ് ശരി ആഹ് ഇന്നയില് പെട്ട തേയ്ക്കാരത് ആഹ് ഉം ഉം അങ്ങനെ ഏതായാലും ഏതിലേലൊക്കെ ഒന്ന് കിട്ടിയാ മതിയാര്ന്നുല്ലെ ജെ ആർ സിയില് ജെ ആർ സിന്റെ എക്സാം വാണ്
കിട്ടും
കി ട്ടയിന് ജെ ആർ പഠിച്ചണ്ടേ എക്സാമിന് എന്തെങ്കിലും ഒന്ന് എഴുതണംന്നുണ്ടെങ്കി കിട്ടണ്ടേ
ഇനിന് മാത്രം വലിയ എക്സാം ഒന്നും ഉണ്ടാവല്ലോ
അയിനെ അതല്ലേ ഇപ്പൊ ജ ഇപ്പേ സ്പിസ് ത്തിന്റെ ഇരുന്നൂറോ എത്ര കുട്ടികൾ കൊറെേ കുട്ടികള ഉണ്ട അു പറഞ്ഞിട്ടോ പക്ഷെ ആകെ നാപ്പത്തിനാല് കുട്ടികളള്ളല പറ്റിയ എ സ്കൂളന്ന് അപ്പൊ ഇതിലെന്താ വച്ചാല് ഒരു ഏ ഈ എത്ര കുട്ടികൾ ഉണ്ടായിട്ട് ആദ്യ ഒരു എൻട്രി എക്സാം ഉണ്ടാക്കി എന്നിട്ട് അത് അത് അതില് സെലക്ഷൻ കിട്ടിയാലേ മെയിന ആയി എക്സാമക്ക് കിടക്കുള്ളൂ അപ്പൊ അതിൽ തന്നെ പോയോളു അ അതില് നല്ല ടഫ്ില്ല ക്സ്്യൻ ആ കൊടുത്തക്കണത് കു എവിടെയള്ളൂ പഠിച്ചട്ടിലേക്ക ആാരോ പച്ച കൊറച്ചൊക്കെ അറിയണ കുട്ടികൾക്കൊക്കെ കിട്ടിട്ട് ആഹ അല്ല കൊറച്ചൊക്കെ അറിയുന്ന കുട്ടിയെ ആ കുറച്ചൊക്കെ അറിയുന്ന കുട്ടികൊെ കെട്ട കിട്ടിട്ടുണ്ടാവും മോളന് ഈ ക്വിസ്സിലൊന്നും വലിയ ആക്റ്റീവ അല്ല അങ്ങനത്തെൊന്നും നോക്കിയന്നല്ല അതാണേ കുറച്ച് കൊച്ചൊക്കെ അറിയണ കുട്ടിയൊക്കെ ഞൻ ഞാനൊക്കെ പറയാ പോോൾ ആ ആ ഇതൊക്കെ ഇട്ടങ്ങാണ്ട് പോണ ഞാ അങ്ങനെ സ്പനം കണ്ടിന്ന് എനിക് ഇഷ്ട ആ പോലീസിന്റെ വേഷം രിച്ച് ണ്ട് പോണത് അ രസാണല്ലോ അപ്പൊ ഞൻ ഇങ്ങനെ കരുതീനു അത് കിട്ടിയാൽ മതിയേനൊന്നില്ലതെ എവിടെ കിട്ടീയി ഇയിപ്പ മടിയണല്ലേ എറെ കുട്ടിനോട് ഞാന് പറഞ്ഞ അത്ന്നെൂടിയാ മതിട്ടോ അയി തന്നെ കുടിയാൽ മതിട്ടോ ഞാൻ പറഞ്ഞഞ്ഞ്ഞ ഓപ്പം പിന്നെ അല് വലിയ ഇഷ്ടം ത്താണ്
ആഹ
ത്തനെ കുട്ടിയ കൈലെത്തന്നനോ ഓക്കോ കിട്ടീനോ
ഓ ഇപ്പൊ നാളെ പരിപാടിണ്ട് എന്നിട്ട് പിന്നെ പറയുണ്ട് ഇനിക്ക് മടിയണ്ട് മാ അത് ഇട്ടിക്കി അന ഇട്ടാ പിന്നെ ഈ തട്ടൊന്നും ഇടാൻ പറ്റൂലല്ലോ അപ്പൊ ആ ഓക്ക് ഒരു മടി എന്നിട്ട് നിനിക്ക് മടിയാണ് കഞ്ഞാട്ട്
അഹ ശരി ഏ അതെങ്ങനെ പട്ടാള ത്തിന്റെ യൂണിഫോം തന്നെയല്ലേ അതോ കാക്കി മറ്റിയതാണോ നമ്മളെ പോലീസിന്റെല്ലല്ലോ
പോലീസിന്റെ മരത്താണേ പിന്നെ മറ്റേ കാക്കി തന്നെയാണ് ആ കാക്കിയും പിന്നെ ആ കയ്യറെ സൈഡില്രു ഏ അതല്ല അതല്ല അതല്ല പോലീസരുതാ അങ്ങനത്താ ആ കാക്കിയ ഉ രസ ഇട്ട് പോവാന എനിക്ക് ഞ അവളോട് പറ ഓക്ക ഭയങ്കര മടയാ പിന്നാ ഒക്ക് തട്ടടാഞ്ഞിട്ടേ അങ്ങനെ ചേലില്ലല്ലോ തട്ടടാതെന്നെ ട്ട അതണോന്നാ മതി
ഇബൊക്ക തട്ടടാതെ നിന്ന ഏറ്റവും ഇഷ്ടമാണ് ഞാൻങ്ങോട്ട് കോത്തി സാക്ക ഓ ഓള് എന്താ എന്തിന അതൊക്കെ പിന്നെ ഇവിടെ ഞാ പറഞ്ഞു ഇതൊക്കെ ഇടന്നട്ടോ ഇതീ കൂടെക്കെ ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ ഞാണ്ട് തലേൽ ഒന്ന് ഇട്ടോണ്ട്ന്നൊക്കെ പറഞ്ഞ കാര്യം എപ്പോളും പറയും
ഉം ഇവളെ ഇന്റെ കുട്ട മോളെ ഈ പീടേക്ക് പോുമ്പോളേ ആദ്യൊക്കെുത്തിലെ മുക്കനെത്തിയ പോല അതിനെ അങ്ങനത്തെ ഒരിത
സ്വഭാവമാണ് ഇതിനന് എത്ര പറഞ്ഞാലും ചിലപ്പോ മനസ്സിലാവും പോവാൻ പറ്റ ആഹ അങ്ങനെ ചലായിട്ടാണത് ആഹ അതൊക്കെ നല്ലതാണ് അങ്ങനെയൊക്കെ കാട്ടണത്
ഇങ്ങട്ട ഇപ്പോ പറയണ്ട് ഒൻമ്പതൊന്നന്ന് കഴിഞ്ഞു കിട്ടിയാ മതി ജേന എന്നൊക്കെ അറിയണ്ട് ന്നെ മദ്രാസ പത്തനാ നിിക്കാ പത്തങ്ങാസ്ില പരി മ്പളേ കയ്യൂലല്ലോ. ന്നിട്ട് ആ മദ്രസ് നിർത്തണ അറീണ്ട് ഓള്.
ക്ലാസ് ഉണ്ടോൽക്ക്?
ഉം ഒമ്പണിക്കാണ് രാവിലെ അയ്ന് ബൽക്കേ ഒന്നാമത് കൊറേ പ ട്ച്ചാണ്ട് അതാള്ള പ്രശ്നം. അയ്ന് എ പി സിലബസ് അയ്നോട് ബൽക്ക് ആകെ രണ്ട് പരീഷല്ലേള്ളൂ.
ആഹ്.
രണ്ട് പരീഷേല് ഇരുവത്തഞ്ച് ഇരുവത്താറ് പാടൊക്കെണ്ടാവും ഒരു പരീക്ഷക്ക് പട്ച്ചാന്. ബൽക്ക് കൊല്ല ആ കാകൊല്ല പരീക്ഷല്ല കൊല്ല പരീഷിം അര്ക്കൊല്ല പരീക്ഷള്ളൂ. അപ്പൊ ഒരു ഒരു ബുക്ക് മൊ ത്തം ഒരു പരീഷക്ക് ഒരു ബുക്ക് മൊത്തം ഒരു പരീഷക്ക് അങ്ങനെ വര. എല്ലാ കുട്ടിയ ഇന്റെ ചെർത് രണ്ടാമത്തെ മൂന്നാം ക്ലാസ്സിലാ.
ഏഹ്. അയ് ശരി എല്ലാർ
എന്നിട്ടയ്ന് ആഹ് രണ്ടുക്കല്ല മൂന്നു ക്ക്ണ്ട് ഫിക്കുഹുണ്ട്. പിന്നെ ലി തസ്കിയ അങ്ങനൊക്കെ കൊറെേ ബുക്കാള് വി ക്ക് ഞമ്മളൊക്കെ പോണമയത്ത് ലിസാനുൽ ഖുർആൻ ഇന്തത്തെജ്‌വീതൊക്കല്ലേ ബെൽക്ക് അങ്ങനെയല്ല
ഉം അഹ് ശെരി ഏതായാലും പഠിച്ച് കിട്ട് കിട്ടണം കുട്ട്യേളെ ഇതൊക്കെപാടെ ഓല്ക്ക് തലേക്കാണാവുമ്പോ ഏതേതും ഓലെ തലെര്ന്ന് ക്ക്ണ്ല് അതാണ് ഒന്നാമതെ ഉം
പിന്നെ ഒന്നാമത് ഞാ ഞാൻ ട്യൂഷന് ചെർത്താതെന്നതാ ട്യൂഷനൂടി ആയ ലോക്ക് കയ്യൂലാജാര്ച്ച് ഇഞ്ഞ്പ്പോ എൻ സി സിന്റെ പരീക്ഷ ഒക്കെ പഠിച്ചാണ്ടാവും പിന്നെ കഴിഞ് മദ്രസ്ത്തതും സ്കൂളെ പരീക്ഷിം
കൊറ്ച്ചോറ്
ടൂഷനൂടി ആവുമ്പോ നല്ല പ ണ്യേക്കാ രം
ആഹ് അതെ
അതിനെ ആ ട്യൂഷന് ചേർത്തീല്ല വെറ്താ പൈസ വേസ്റ്റ്യായി പോവേ പത്ത് പന്ത്രണ്ടാം അറപ്പ എടുക്കണം ഒരു കൊല്ലത്തിന്
ആ ആ ആ ശരിയാ
പത്താം ക്ലാസ്ന്നാവുമ്പോ ഇന അവരു ഉപകാര ഇക്കോളൂല്ലോ ട്യൂഷനും ഇ കൂടെ ആവുമ്പോ നേച്ചട് അപ്പൊ പിന്നെ അനുസരിച്ച് ഇണ്ടാവൂല്ല അപ്പത്തിന് കയ്യും
ആ ആ ആ ആ നായിക്കോട്ടെട്ടോ ആ